ഹലോ
ഹലോ കേക്ക്ണ്ടോ
ആഹ് കേക്കാം കേക്കാം കേക്കാം എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം അവിടെ എന്ത് വിശേഷം
സുഖവായിട്ടിരിക്കുന്നു മഴയുണ്ടോ
മഴ രാവിലെ തോട്ടെ മഴയാണ് ഇപ്പളും വല്ല്യ ഇതൊന്നും ഇല്ല മഴ പെയ്തും കൊണ്ട് നിക്ക
ആണോ ഞങ്ങൾക്ക് ഇവിടെ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ കൊണ്ടൊട്ട് മഴയില്ല മഴ മാറിയിക്കുവ ഇപ്പം മഴയില്ല
ചായക്കെ കുടിച്ചോ
ചായ ആഹ് വന്നപ്പോ ചായ കുടിച്ചു പിന്നെ കൊഴലപ്പം ഉണ്ടായിരുന്നു അത് കഴിച്ചു പിന്ന ഇനി നാളെ രാവിലത്തേക്ക് പിള്ളേർക്ക് ഒന്ന്ച്ചാ രൂ എങ്ങനെയാ പറഞ്ഞത് നിങ്ങൾ നമ്മുടെ ഈ വെരളിൽ ചുറ്റിയിട്ടു ഉണ്ടാക്കത്തില്ലിയോ അരിപ്പൊടിക്കത്ത് എണ്ണയ്ക്കത്തിട്ട് മൊരിച്ചെടുക്കുന്നേ
ആഹ് ആഹ്
ഇല്ല നീളള്ളൊരു എ എന്താ അതിന് നമ്മള് കൊഴലപ്പം പ്പം എന്നാ പറയുന്നത് നിങ്ങടെ സൈഡ് എന്താ പറയ ല്ല കറു മുറന്നൊക്കെ കടിച്ച് സൗണ്ട് ഉണ്ടാക്കുന്ന സാധനം
കേട്ടട്ടുണ്ട് പക്ഷെ സാധനം എന്താന്ന് അറിയില്ല എവിടെ വേറെ എന്തെലോ പറയാ
ആണോ ആ നാം അത് നമ്മള് എണ്ണക്കത് ട്ട് മൊരിച്ചെടുക്കുന്നയാ മറ്റേ ഇല്ലേ അരിപ്പൊടിക്കകത്ത് ജീരകവും തേങ്ങയും കൊച്ചുള്ളിയൊക് ക്കെ അരിഞ്ഞു ചേർത് ആഹ് ആഹ് സാനം നമ്മളിവിടെ കൊഴലപ്പം എന്നാ പറയുന്നേ അതിന് ആഹ് അത് ഒരു പാക്കറ്റിൽ പത്ത് പത്തെണ്ണം പതിനഞ്ചെണ്ണം ഒക്കെ കാണും ചെറു ചെറിയ പീസ് വലിയപീസ് ആണെങ്കി പത് ത്തെണ്ണം കാണും നീള
ആഹ് ആഹ് ഉം
ആഹ് അപ്പം അത് വാങ്ങികൊണ്ടു വന്ന് കഴിച്ചു പിന്നെ ഇനി നാളെ രാവിലത്തേക്ക് കൊണ്ടുപോകാൻ എ ക്കെ ഒള്ളതെല്ലാം അരിഞ്ഞു പെറക്കി വെക്കുന്നു
നാളെ എന്താ സ്പെഷ്യല്
നാളെ സ്പെഷ്യൽ ഒന്നും ഇല്ലടാ ഞാന് വഴുതനങ്ങ ഫ്രൈ ചെയ്യാന് അതെല്ലാം അരിഞ്ഞില്ല എല്ലാം വൃത്തിയാക്കി വെച്ചു പിന്നേ തക്കാളിക്ക കറിക്ക് തക്കാളിയും സവാളയും പച്ചമുളകും എല്ലാം എടുത്ത് വെച്ചേക്കുന്ന് പിന്നെ ഇച്ചിരി പയറ് കിട്ടി മറ്റേ അ ചെങ്ങാ പയറുണ്ടല്ലോ നിങ്ങൾ അവിടൊക്കെ പറയുന്ന അങ്ങനെയല്ലേ പറയുന്നത് നീളമുള്ള പയറ്
നീള ആ നീള വുള്ള പയറ്
ആഹ് അപ്പൊ അത് അരിഞ്ഞോണ്ടിരിക്കുന്നു തോരാൻ വക്കാന് പിന്നെ മീന് ഇപ്പൊ ഇവിടൊക്കെ മീന് ഭയങ്കര വിലയാ അതുകൊണ്ട് മീൻ അങ്ങനെ വാങ്ങിക്കത്തില്ല ആഴ്ചയില് ഒരു പ്രാവശ്യം വാങ്ങിച്ചാ അത് ഒന്ന് രണ്ടു ദിവസൊക്കെ ആയിട്ട് എടുക്കും ആഹ് അല്ല ഡെയിലി വേണന്നും അങ്ങനെ നിർബന്ധോന്നുമില്ല അവടെ
ഇവിടെ ഇവിടെ ഇന്ന് ഞങ്ങക്ക് സാമ്പാറും ചോറും പിന്നെ ഇതന്ന പയറുപ്പേരി അങ്ങനെ ക്കെ പിന്നെ വൈകീട്ട് പുറത്തു പോയി ചായൊക്കെ കുടിച്ച് വന്നു അതൊണ്ട് ഇനി രാത്രി വിശപ്പ ഒന്നുല്ല ഇല്ല ഇനി മുട്ടക്ക പൊരിച്ച് ചോറ് തിന്നണം ആഹ മഴക്കെ ആയപ്പോഒന്ന് പുറത്തു പോവാൻ തോന്നിയ പൊറത്ത് പോത്ത് പോയി ചായക്കെ കുടിച്ച് പോന്നു
അതിന് പ്രത്യേകം സുഖമാണ് പക്ഷേ ഈ കണ്ടിന്യൂസ് മഴെന്ത്‌ ചെയ്യാനാണ് പുറത്ത് ഇറങ്ങാൻ പോലും പറ്റാത്ത മഴയാ
ചെറുതായിട്ട് ഒന്ന് മക്കളല്ലേ ചെറിയ കുട്ടിണ്ട് നാല് മാസമായി
ആഹ് ആണോ ഒരാളെ ഉള്ളോ
ആഹ് ഒരാളെ ഒള്ളു
ആഹ് മതിയല്ലോ സമയം പോവാൻ അത് മതിയല്ലോ ഉം മ്മ്
ചെറുതായതുകൊണ്ട് അതിന്റതായ ബുദ്ധിമുട്ടൊക്കെ ആ ഞാനോ
ആഹ്
വർക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ടിടിസി കഴിഞ്ഞിപ്പോ അപ്പൊ കല്യാണം കഴിഞ്ഞ് പിന്നെ പോവാൻ പറ്റീല്ല ഇനി ഇപ്പൊ പോണം കുട്ട കുട്ടിക്ക് രണ്ട് വയസൊക്കെ ആയിട്ട് ഇറങ്ങണം
ആഹ് രണ്ട് രണ്ടര രണ്ട രണ്ടര വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വലിയ വഴുപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോ പോവാം
ഉം
ഉം
ഉം
പിന്നെ
പിന്നെ എന്താ അവിടത്തെ വീട്ടില് ഒക്കെ ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് മൂന്ന് ആങ്ങളാരുണ്ട്
ആങ്ങളമാരുടെ കുഞ്ഞിപ്പെങ്ങളാണോ ഏഹ് ഹ്ഹ് ഹ്ഹ് ഹ്ഹ്
ഉം എന്റെ വീട്ടില് അങ്ങനാണ് ഹസ്ബൻഡിന്റെ വീട്ടില് ഏഹ് ഹസ്സും പിന്നെ ആനിയനും രണ്ട് ഒരു ഏറ്റവും അല്ല ഒരു അനിയത്തിയും
ആഹ് ആഹ് അപ്പൊ ആൾ സംഖ്യ ഉള്ള വീട്ടിലോട്ടൊക്കെയാ പോയേക്കുന്നെ ബോറടിക്ക ടിക്കത്തില്ലല്ലോ എല്ലാരും ചേരുമ്പോൾ അടിപൊളിയല്ലേ
ആഹ് എല്ലാരും കൂടി ചേരുമ്പോ അടിപൊളിയാണ് പക്ഷെ ആരുല്ലാത്തപ്പൊ ഒരുമാതിരിയാണ്
ഹ ഹ ഹ ഹ പിന്നെ കുഞ്ഞുള്ളോണ്ട് സമയം പോന്നെ അറിയത്തില്ലല്ലോ ആഹ് എനിക്ക് മോനും മോളും
മോളും മോനും
ഉം പിന്നെ ഹസ്ബൻഡും ഞങ്ങള് നാല് പേര്
ആഹ് ആഹ്
എന്ത് സ്കൂളിൽ പോവും ഞാനും തൊട്ടടുത്തൊരു ദന്താശുപത്രി ഉണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് വീട്ടിൽന്ന് പോയി വരാനുള്ള ദൂരമേ ഉള്ളു ആ പിന്നെ ഹസ്ബന്ഡ ആഹ് നേരത്തെ ഗൾഫിലൊക്കെ ആയിരുന്നു ഇപ്പം നാട്ടിലുണ്ട് നാട്ടില് ഒരു ചെറിയൊരു കടയുണ്ട് പുള്ളി അവിടെ പോവും
ഉം
സന്തോഷം സന്തോഷം ഫാമിലി ആയിട്ട് പോവുന്നു
അ മക്കളൊക്കെ പഠിക
ആഹ മോള് ഒമ്പതില് മോൻ മൂന്നില്
ആ
ആ രണ്ടുപേരും സ്കുളിൽ ഇന്ന് പോയില്ല രണ്ടു പേർക്കും പനിയുടെ ബുദ്ധിമുട്ട് ഈ മഴയൊക്കെ ആയപ്പോഴത്തേക്ക് വയറൽഫവർ ആണ് എന്ന് പറയുന്നത് ആ അത് പനിയില്ല പനിയില്ല പക്ഷെ ഓമറ്റിങ്ട്ടന്റൻസി വയറ വേദന ഭയങ്കര തൊണ്ടക്ക എന്തോന്നിരിക്കുന്ന ഫീല് അവർക്ക് അങ്ങനെയൊക്കെയാ പറയുന്നത് പനിയ അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറയുന്നത് ഇപ്പോഴത്തെ വയറൽ ഫീവറിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കു കുട്ടികളില കൂടുതലായിട്ട് അത് കാണുന്നേന്ന് പറഞ്ഞു
ആ
അതുകൊണ്ട് പിന്നെ വിചാരിച്ചു നമ്മളെ പോലല്ലേ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടല്ലേ ചെന്നിട്ട് എല്ലാവർക്കും പി അപ്പൊ പകരാക്കെ ചെയ്തു കഴിഞ്ഞാലേ കൊച്ചു പിള്ളോരല്ലേ അതുകൊണ്ട് പിന്നെ വിചാരിച്ചന്താ രണ്ടു ദിവസം കഴിയട്ടേന്ന് വിചാരിച്ചു
ആ ആ
പിന്നെ എന്താ വൈകിട്ട് ഫുഡിന്
വൈകിട്ട് ഫഡിന് ഇന്ന് കറിയല്ലാം കറി അങ്ങനെ വെച്ചില്ലോ ഒ തീയ്യലും മുട്ട പൊരിച്ചതേ വെച്ചുള്ളു രാവിലെ ഇന്ന ഒത്തിരി സമയം പോയി പിരിയഡ്‌സ് ആയിരുന്നു അ അപ്പം പിന്നെ രാവിലെ കുളിച്ചിട്ടൊക്കെ അടുക്കള കയറിയപ്പോഴത്തേക്ക എല്ലാം ചെയ്തു വന്നെ ലേറ്റ് ആയി പോണ്ട് പിന്നെ കാപ്പിക്ക് കറിയും എല്ലാം ആക്കിട്ട് തീയ്യലും വെച്ചു മുട്ടയും പൊരിച്ചോ അതേ ഉള്ളായിരുന്നു ഇപ്പം വൈകിട്ട് പിന്നെ ഇവിടെ ഫുഡിന് അങ്ങനെ വഴക്കൊന്നും ഇല്ലാത്തോണ്ട് കഞ്ഞിയാക്കി നല്ല എരിവുള്ള ഒരു ചമ്മന്തിയും കൂടെ അരച്ചാ അത് എല്ലാവർക്കും സന്തോഷം
ഹം ഹം
ഫുഡിന്റെ കാര്യത്തിൽ എനിക്ക് ആ ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പം വൈകിട്ട് ചൂടോടെ കഞ്ഞി ആണേങ്കില്ലും എല്ലാവർക്കും ഇഷ്ടമാ
ആഹ ആഹ
അന്നേരത്തേക്ക് അങ്ങോട്ട് പെട്ടെന്ന് ആക്കി ഒരു ചമ്മന്തി അന്നേരത്തേക്ക് മതി പിന്നെ അത് ഇഷ്ടമല്ലാ ഇന്നത് വേണന്നൊന്നുമില്ല പിന്നെ കാ രാവിലത്തെ കാ കാപ്പി കിട്ടിയാ എല്ലാവർക്കും സന്തോഷമാണ് കാരണം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടുംക്കെ ഇറങ്ങി പോന്നത് മാക്സിമം കാപ്പി എടുക്കാൻ നോക്കും സൺ‌ഡേ എങ്ങനും ഒള്ളു കാപ്പി ഇല്ലാതെ ഇരി ബാക്കി എല്ലാ ദിവസവും കാപ്പി എടുക്കാൻ നോക്കി
ആ
അവിടെയോ അവിടെ ആ അവിടെ ക നിങ്ങൾ മോരുകറി എന്താ സാമ്പാറൊക്കെയോ
സാമ്പർ സാമ്പാർ ഇന്ന് മഴ ആയതൊണ്ട് ഇങ്ങനെ മീനൊന്നും കിട്ടീയില്ല പുറത്തൊന്നും പോയില്ല അപ്പൊ പിന്നെ
മീൻ ഇപ്പം പൊതുവേ ഭയങ്കര വിലയായി ഇവിടെക്കെ ഭയകര
ഉം ഞങ്ങൾക്ക് കയിന്റെ ആവിശല്ലേ ഞങ്ങൾ ഞങ്ങൾക്ക് പിന്നെ ഉപ്പാക്കൊക്കെ മീൻകച്ചോടാണ് അപ്പൊ പിന്നെ അവർക്ക് മീൻ ഉണ്ടാവുമ്പോ ഞങ്ങക്ക് ആ പിന്നെ ഇപ്പൊ കൊറച്ചായിട്ട് മഴയും കാരങ്ങളൊക്കെ ആയതൊണ്ട് വല്ലാണ്ട് പോക്കില്ല
ഇവിടെപ്പം നമുക്ക് നിങ്ങളുടെ അവിടെ മത്തിക്കൊക്കെ എന്തോ വിലുണ്ടായിരുന്നോ
മത്തിക്ക്, നിനിക്ക അങ്ങനെ, അറിയില്ല ഞാന്, പൊറത്ത അങ്ങനെ, പോലില്ല, പിന്നെ ഇതി മീൻ
ആഹ്, അങ്ങനെ വാങ്ങിക്കാത്തുള്ളൂ, ഇവിടെ ഇവിടെക്കെ ത്തിക്ക്, നന്നൂറ് രൂപ വരെ, കിലോയ്ക്കായരുന്നു.
ഉം.
ആഹ് ന്നാന്നൂറ് ന്നാനൂറ്റി മുപ്പത് അത്രേക്കായിര്ന്നു മത്തിക്ക് വെല.
ആ ഏകദേസ ആ റൈറ്റൊക്കെണ്ട് തോന്നണവടെം.
ആയിക്കെ ഉം. പുഞൽ.
ഉം. ഇല്ല ഒറങ്ങാന സമയം കെയ്ഞ്ഞ ആൾക്ക്ന്നൊരൊർക്കൊന്നു ഇല്ല്യ ങ്ങന നട് ക്ക്ണ്ട് ർക്കി കൊട്ക്കണം കൊർച്ച
രാത്രിയിലൊറങ്ങുവോ കെടന്ന്?
രാത്രിയില് ഒറങ്ങും പക്ഷെ നേർത്തെ ഒർങ്ങിയാങ്ങന്നെ നേർത്തെ നീക്ക്യും. ഉം ചെല ദിവ്സം ഒർങ്ങിക്കിട്ടാം പണ്യന്ന്.
നിങ്ങളു ഈ ഇപ്പ നാലു മാസല്ലായൊള്ളൂ.
ആഹ്.
അപ്പൊ ഫുഡൊക്കെ പാലല്ലാതെ ന്തെലും കൊടുത്തു തൊടങ്ങുവോ?
ആ അഞ്ച് ആവാനായി അപ്പോ അവൾക്ക്ങ്ങന. അത് കൊടുക്കും പൊടി കൊടുക്കും.
ആണോ ആഹ് ചോറ് കൊടുപ്പ് അങ്ങനെക്കെ ഇല്ലേ അങ്ങനെക്കെ ചടങ്ങില്ലേ?
ഇല്ല ഇവിട്ക്കങ്ങനൊന്നു ല്ല.
ആണോ ആഹ് പ്പ ഞങ്ങക്കൊക്ക്യാണ് വടെ ആക്കുട്ടയേൾക്ക് അ ഇട്ടെ ആറും ഏഴും അല്ല അഞ്ചു ആറു മാസത്തില പെൺകു ട്ടികൾക്ക് ഏത് മാസമാ തോന്നുന്ന അഞ്ചാം മാസോ ആറാം മാസത്തിലങ്ങനെരു കണക്കുണ്ട് ഇവിടെക്കെ. ആഹ് പുള്ളർക് ത്ര ഈ ഈ മാസം പെൺപുള്ളർക്കി ഈ മാസം ന്നട്ട് ന്നമ്മള് അതിന് നല്ലൊരു ദിവസം നോക്കി നേരം നോ ക്കിട്ട് നമുക്ക്ഷ്ടള്ള അമ്പലങ്ങിൽ ചെലോര് പറയി ഇന്നട്ത്ത് കൊണ്ടോയി കൊടുക്കാന്ന് പറയി അപ്പവ്ടെ കൊണ്ടെയി കൊടുക്കും ഇല്ലെങ്കി നമ്മൾ താമസിക്കുന്ന അടുത്തുള്ളെ മ്പലം മെയിൻ അമ്പലം ഏതാണെന്ന് വെച്ചാ അവിടെ കൊണ്ടോയിട്ട് ചോറ് കൊടുക്കും പിന്നെ നേർ ച്ചെ ക്കൊള്ളവരാണെങ്കി. ആഹ് നേർച്ചകളൊക്കെ നടത്തിയിട്ടേ മുട്ടെ എറച്ചിയൊക്കെ കൊടുക്കത്തുള്ളൂ.
ആഹ് ആഹ്.
അല്ലെങ്കി ഞാൻ മോൻ്റെ സമയ മോടെ സമയത്ത് അവക്കൊരു നേർ ച്ചേ കൊള്ളോണ്ട്. നമ്മള് അതൊക്കെ കഴിഞ്ഞിട്ടവക്ക് അങ്ങനെന്നു കൊട്ത്തെ ക്ഷെ മോന്റെ സമയത്ത് അങ്ങനന്നു ഇല്ല. ഞാനാ ഫുഡ് കഴി ക്ക്യ വന്നനെൻ്റെ കൂടെ അടുത്തിര്ത്തിറ്റ് ഇച്ചിരിച്ചെ ഇച്ച്രിച്ചെ ഞാ ഞവ്ട്യ കൊടുക്ക അഉണ്ട് പുള്ളിക്കാര്നെ എരിപൊന്നും പ്രഷ് നല്ല പക്ഷെ മോക്ക് ഒത്തിരി എരിവൊന്നും അത്ര വേണ്ട. പ്പം ഒത്തിരി ഏരിവ് പ ആഹ് മ്മള് കൊടുത്ത് ശീലിക്കുന്നത് പോലിരിക്യും
ആഹ് ഹും.
പിന്നെ എന്വേ വേ എല്ലാരും ഇല്ലേ വിടെ അന
എല്ലാരു വടെണ്ട്.
ആണോ ഉം എടാ ക ടൈമ് കയ്ഞ്ഞ കട്ടെയ്തിട്ട് എട്നെ തി അ തിര്ച്ചു വിളിച്ചോ? അപ്പ തനിക്കൊരു കോളാവൂലോ കെട്ടോ ഓക്കെ.